ആഹ് കേക്ക്ന്ന്ണ്ടോ ആഹ് ഫ്രീയാണ് എന്താ ചെയ്യ്ണെ
ഉം ഇവടെങ്ങനെരിക്ക ക്ലാസ്സൊക്കെ കഴിഞൊ ന്ന്
ആഹ് ന്ന് ക്ലാസ് ഒന്നര ടു രണ്ടരക്ക് കഴിഞ്ഞു
ഉം അപ്പൊങ്ങനെ ഉം അപ്പൊ ഫുഡൊക്കെ കഴിച്ച് ക്ലാ
മറ്റേ പുല്ലൊക്കെ വളർന്നിട്ടേ അതൊക്കാകെ ചെത്തി വൃത്തിയാക്കാർന്നു അപ്പൊ അവടെങ്ങനെ പോയി
ഉം ഇങ്ങളപ്പ ഇങ്ങട്ട് പോന്നോ തിരിച്ച് വീട്ട്ക്ക് പോയോ ഏയ് അവടെ അപ്പൊ എല്ലാരും കൂടി കൂടിയായിരിക്കു ലെ
ആഹ്
അയ്ന് വൽ ഇന്ന് നല്ല വെയിലല്ലേ
ആഹ് ഇന്ന് വെയിലാണേ അപ്പൊ ഹസ്ബന്റ് ഇന്ന് വന്ന്ണ്ടാർന്നു അപ് അപ്പൊ അവരിങ്ങനെ അവടെക്കെങ്ങനാകെ വഴി നടക്കണോട്ത്തൊക്കാകെ പുല്ലും തൊക്കെ ആഹ് മൊന്ത കെട്ടി കെടക്കാണേ അപ്പതൊക്കെ വീശി അവടെ ചെത്തി എളക്കാണ് അപ്പൊ പുല്ല്ങ്ങനെ വളരാണ്ടിരി ക്കാൻ വേണ്ടീട്ട് ഈ സുർക്കേല് ഉപ്പും സർഫും കൂട്ടീട്ട് ആക്കി കെയ്ഞ്ഞാല് ഏ ഇങ്ങനെ വളരില്ല ത്രെ പിന്നെ
ആ കല്ലുപ്പ്ട്ടാല് മതിന്നൊക്കെ പറയ്ണേക്ക ഞങ്ങള് ഈ ക കഞ്ഞിവെള്ളവും സുർക്കിം അപ്പക്കാരം ണ്ടാവല്ലൊ അപ്പക്കാരം കാരപ്പൊടി അതും ഇ ട്ടാണ്ട് പിന്നെ സർഫും കലക്കി അങ്ങനെ ഒരു മിഷീൻ ണ്ട് ഇവടെങ്ങനെ സ്പ്രേ ചെയ്യ്ണേ അത്ട്ട് അടിക്കല്ണ്ട് അത് ഇട്ടുമ്പ കരിഞ്ഞണ്ട് പോം പക്ഷെ നല്ലോണം വേണംട്ടോ നല്ല ക്വാണ്ടിറ്റി വേണം അടിക്കുമ്പോ ഉം തോനെ പുല്ലൊ ക്കെണ്ട്ന്ന്ണ്ടെങ്കില് അയ്നനുസരിച്ച് പാരണം ഏ
ആഹ്
അങ്ങനെ
ഉം
വെള്ളവും
ആഹ് സർഫു വെള്ളല്ലേ
അപ്പൊ എലള്ളതൊക്കെ ആണെങ്കിലും അത് ഒഴിച്ച് ഞാൻ
നിങ്ങള് റേഞ്ചയില്ല അവിടെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടല്ലോ സൗണ്ടിന്
അതെ
തെക്ക കേൾക്കണ്ട് പക്ഷെ കട്ടാവുണ്ട്
കട്ടായി കട്ടായി കേക്കണ അതെ ഫാനും ഇട്ടിട്ടണ്ടെ അതാണ ആവോ
ആ എന്നാ അതിൻ്റെ സൗണ്ടാണ് തോന്നുന്നുണ്ട് നല്ലേ
അതെ ഒന്ന് കൊറക്കട്ടെട്ടോ ആഹ് ഇല്ല അവനും പോയണ്ട് ഈ കടക്ക്
ഈ കടയിൽ എന്ത് വാങ്ങാൻ പോയത്
അതിന് സുർക്ക വാങ്ങാന് അത് ഒഴിക്കാന്
ഏയ് ആ ഇനി അത് ഒഴിക്കാനില്ലേ ആ സുർ ക്കാ കുറച്ചൊന്നും മതിയാവില്ലല്ലോ
അതെ ഞങ്ങളിവിടെ വീട് ഇരിക്കണ സമയത്ത അതെ പാടത്തിന്റെ സൈഡ് ആവുകന്നേ കൊറേ പുല്ല് വരും എല്ലാ പ്രാവശ്യവും ഇങ്ങനെ മഴ പെയ്യുമ്പോഴത്തിനും ഇങ്ങനെ പൊന്തി പൊന്തി വരും
പുല്ല് ആ ഇപ്പൊ കൊറച്ചര ആക്കണ്ടീട്ടോ മുറ്റത്ത് പുല്ല് ഇങ്ങനെ ഇതാക്കാനൻ ഉണ്ടാവല്ലേനി ഇപ്പ ഇതാ മഴ വന്നില്ലേ ഇനിയിപ്പ നല്ലോണ്ണം ഉണ്ടാവും
അതെ
ഞാൻ എന്ത് ചെയ്യ അടക്കാത്തോടൊക്കെ എടുത്തട്ടാണ്ട് കൂ ട്ടി ഇട്ട് കത്തിക്കും അ തീ അവിടെ പുല്ലിലൊട്ത്ത് അപ്പൊ കരിഞ്ഞാട് പോയിക്കോളൂ ഉം
എല്ലാ പുല്ലില് ഇട്ടിട്ട് വെറുതെ അടക്ക
പുല്ല് തോനെ ഏരിയ തോന ഉള്ളിടത്തൊക്കെ ഈ അട ക്കത്തോട് ഞങ്ങൾ എൻ്റെ അമ്മ്ശക്കെ ഇങ്ങെനെ അടക്ക പൊളിക്കലണ്ട് അവിടെ വീ ട്ടിലുള്ള തൊടുവിലുള്ള തന്നെ അപ്പ അതിന്റെ ചോന ഉണ്ടാവും അടു പ്പിലിട്ട് കത്തിച്ച പുകയല്ലോ അപ്പൊ ഞങ്ങെന്ത് ചെയ്യും ഇങ്ങനെ ഈ പുല്ല് ഒക്കെ മുളിച്ചോടത്തൊക്കെട കത്തിക്കും എന്നാ പിന്നെ പുല്ലും പോവും തോട് കത്തി കിട്ടും ചെയ്യും ഉം അങ്ങനെ ചെയ്യല ഇങ്ങളെ അവിടെ അടക്ക ഇതൊക്കെ ഉണ്ടോ ആഹ് കവുങ് തോട്ടം കൂടെ നല്ല കവുങ്ങുണ്ട് പാക്ക് ഉ ആഹ് അത്യാവശ്യണ്ട് ചെറിയ രീതിയിലൊക്കെ കിട്ടും
ആഹ് അതിങ്ങനെ കവുങ്ങ് വലുതാവാൻ എത്ര കൊല്ലം എടുക്കും
കൗങ്ങിന് വല്ലാ ഒന്നും വേണ്ട ഒരു അഞ്ച് അഞ്ച് കൊല്ലം കൊണ്ടൊക്കെ വേഗമായി കിട്ടും വലുതായി കിട്ടും ഉം ഉം ഞാനൊക്കെ വരുന്നേന്നും ആ വളം ഒന്നും ഇട്ട്കൊടുക്കല്ല അങ്ങനെ മുറ്റത്ത് അടിവിടൊക്കെ അങ്ങനെ ഉള്ളൂ പിന്നെ തൊടുൽത്തേനൊക്കെ ഇട്ട് കൊടുക്കും ഇവിടെ പശുണ്ടേ ഇപ്പല്ലയാ പശു ഉണ്ടായിനീ എന്നാല് അപ്പ അയിൻ്റെ വളന്തൊക്കെ ഇട്ടു കൊടുക്കും ഉ അയിന്റെ കുൽ ഇപ്പോഴും ഉണ്ട് ചാണകം അങ്ങനെ ഒഴിച്ചില്ല പിന്നെ എന്ത ആവശ്യം വരുമ്പോ എടു ക്കാ വിചാരിച്ചിട്ട്
ആഹ് ആഹ്
ഇപ്പം മാലയിലൊക്കെ വിറക് കൊണ്ട് പോയി ഇട്ട് മഴ ആയോണ്ട്
അതെ അതെന്താ ഏ അതില്ലാത്ത കാരണം കൊടുത്താ
നോക്കാൻ കഴണില്ല പിന്നെ പുല്ലില്ലാതായില്ലേ വേനലായപ്പം അപ്പോൾ പിന്നെ അൻക് എല്ലാത്തിനെയും കൊടുത്തു
അതെ കൊറെ ഉണ്ടായിരുന്നോ
ആഹ് അവിടെ ഒരു മൂന്നാലാം മൂന്നാല ഒക്കെ ഉണ്ടേനി ഇപ്പാ ആ ഘട്ടം ഒഴിഞ് ഞങ്ങള് അങ്ങനെ ഒന്ന് നോക്കും കേലില്ല
അതെ എവിട അതെ ഇവിടെ ഹസ്ബൻഡന്റെ വീട്ടില് മറ്റേ ഇതയുണ്ട് ആടുകളുണ്ട്
ഏഹ് ഇങ്ങളി ആടിനൊക്കെ ഉം
വല്യേ മോഡല് ആടൊക്കെ ഉണ്ടാര്ന്നു വല്യേ ഒരു സൈസ് ഇണ്ടല്ലോ എന്തായിന് എന്താ പറയും ആഹ് വല്യ ചെവിയും വല്യ കൊമ്പൊക്കെ ആയിട്ട് എന്താ ആഹ് ജമ്നാപ്യാരി പക്ഷെ അയിന് വേറെന്തോ ഒരു പേരാ പറയാ എന്താ
ഉം ഇവിടെ ഇണ്ടേനി ജമ്നാപ്യാരി ഇണ്ടേനി വല്യ ചെവിയുള്ളത് എവിട്ന്നോ കിട്ടിയതേനി പക്ഷെ ഐറ്റങ്ങളൊന്നും വല്ലാ ഒരിത് കിട്ടണില്ല അപ്പൊ പിന്നെ വെറുതെ പേരിന് ഇത് ഞമ്മള് നോക്കിട്ടും കാര്യമില്ലല്ലോ അതോണ്ട് വേഗം കച്ചോടാക്കി ഉം കൊമ്പ് ഉണ്ടെങ്കി ഉം ഈ കുട്ടനാടുകള് ഭയങ്കര ഡേഞ്ചറാ ഉം അവർക്ക് ഈ ചെനെന്റെ സമയാവുമ്പളേ ഭയങ്കര വൈലന്റായിരിക്കു ഓല്
അതെ
ഉം
ആഹ് എന്നാ അങ്ങനെട്ട എന്താന്ന് അറീല്ല അത് കൊടുത്തു
അപ്പർത്തെ വീട്ടിലൊക്കെ ഇണ്ട് മക്കക്ക് പാലൊടുക്കാനൊക്കെ വാങ്ങലുണ്ട് ആട്ടുംപാലേ നല്ലതാണല്ലോ ഉം
അവിടേം ഇങ്ങനെ പാല് കുട്ടികൾക്ക് ഉള്ളത് തന്നെ ഉണ്ടാവാറൊള്ളൂ
ഉം ആടാകുമ്പോ വല്ലാത ങ്ങട കിട്ടൂലേ
അതേ പശുവെക്കെ ആണെങ്കിൽ നമുക്ക് കൊടുക്കാനും
പത്തഞ്ചാ ഒരു ഗ്ലാസ്സ് പാലിന് ആട്ടു പാലിന് എത്രയ
ആട്ടും പാല് നമ്മുടെ വീട്ടില് തന്നെ ഉള്ളത് കാരണം നമ്മളങ്ങനെ കൊടുക്കാറില്ലേ ആ ആടുകളുടെ കുട്ടി യ്ക്കന്നെ വേണ്ടി വരും പിന്നെ കൊറച്ചൊക്കെ കൊറച്ചൊക്കെ കൊണ്ട് വെച്ചെങ്കി ഒരു ഒരു ഗ്ലാസ്സ്- ല് ഒരു ഗ്ലാസ്‌സിലൊക്കെ കിട്ടൊള്ളൂ അത് രണ്ട് കുട്ടികളാ ഉള്ളതേ അപ്പൊ അവർക്ക് പകതീച്ചേ പകതീച്ചേ കാച്ചിട്ട് അങ്ങട് കൊടുക്കും അങ്ങനെയല്ലാതെ പൊറത്തെ - യ്ക്ക്‌ അങ്ങനെ കൊടുക്കില്ല റേറ്റും കാര്യങ്ങളൊന്നും അറിയില്ല
ഏഹ് ഇവിടെ ഇരുപത്തഞ്ച് റുപ്യക്കാണ് ഒരു ഗ്ലാസ്സിന് പണ്ട് - ക്കെ ഇരുപതിനൊക്കെനി പിന്നെ അഞ്ച് കൂട്ടീ ഇനി ഇപ്പൊ കൂടീണോ അറീല കൊറേ ആയി വാങ്ങീട്ട്
ഓഹ് പശുമ്പാലിനെക്കാട്ടിലും കൂടുതല് ആട്ടുംപാല് തന്നെ തോന്നണു ഇല്ലേ ആഹ് അതാവും - ഔഷധം കൂടിയല്ലേ
നാടമ്മുട്ടിം അമ്മളെ പീടിയത്തെ മുട്ടിം അങ്ങനെന്നേണല്ലോ നാടമു മുട്ടക്ക് പത്തോ ഇരുപതൊ റുപ്പിയ വച്ചല്ലേ പതിനഞ്ച് റുപ്പിയ അല്ലേ
ന്നവിടെ ഏഹ് ഭർത്താവൊന്നു അങ്ങനെ ഉണ്ടാർന്നു അതല്ലാ എന്റെ ഏട്ടനൊക്കെ ഇങ്ങനെ വളർത്തിണ്ടാർന്നു കൊറേ അത് കൊറേ അത് കൊറേ ഇങ്ങനീ കോഴിപ്പനിയൊക്കെ വന്നിട്ട് അങ്ങനെ ചത്തുപോയി പിന്നെ കോഴി ആ ഒരു പനിയുടെ ടൈമൊക്കെ ആയപ്പോ എല്ലാത്തിനേം കൊടുത്തു
നിങ്ങളിങ്ങനെ എന്തേലൊക്കെ ചെറുത് ഇങ്ങനെ അസുഖം കാണുന്നുണ്ടെങ്കിലേ വേഗം മൃഗാശുപത്രി പോയാ മതി മരുന്ന് കിട്ടും നല്ല തൂക്കൊക്കെ വന്നാലൊക്കെ കൊടുക്കാന്
അതെ പിന്നെ ഇപ്പൊ അടുത്തൊരു രണ്ടു മാസം മുന്നേ രണ്ട് കോഴീനൊക്കെ വാങ്ങിട്ട് ഉണ്ടാരുന്നു അതെന്താന്നറിയില്ല നമ്മള് സ്ഥാനം ശരിയല്ലാണ്ട് എന്നൊക്കെ പറയല്ലോ ആഹ് അങ്ങനെ ആയിട്ട് ആഹ് ഒരെണ്ണം ചത്തു ഒരെണ്ണം ഇങ്ങനെ എപ്പഴും ചീമ്പല് പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണ്ടാർന്ന്
അപ്പം വെറുതെ ഇങ്ങനെ ചാവ അസുഖം പിടിയ്ക്കയും അങ്ങനെ ചെയ്തപ്പം പിന്നെ എന്ത് ചെയ്തു മുൻ വേറൊരു വശത്ത് അങ്ങനെ പുതിയ ആല ഉണ്ടാക്കി അപ്പ പിന്നെ കൊഴപ്പില്ല ട്ടോ ഈ ആടായാലും ഈ പശുവിനൊക്കെ
തൊഴുത്ത് ആഹ് ആഹ് ആലാന്ന അവിടെ പറയാ
ആഹ് ഞങ്ങള് ആലാന്ന പറയാ
ആഹ് ആഹ് അങ്ങനെ സ്ഥാനൊക്കെ നോക്കിട്ട് വേണം വെയ്ക്കാനിന്നൊക്കെ തോന്ന്ണു
അത് എന്താറിയുമോ നമ്മളിപ്പോൾ ആടിനായാലും പശു അങ്ങനെ പോന്ന എല്ലാത്തിനും ഓരോ പൊസിഷനാ ഞങ്ങള് ഇപ്പോ ഒരു കൂട്ടി തന്നെ പശുവിനെയും പോത്തിനെയും ഒക്കെ അപ്പൊ പറഞ്ഞത് അവിടെ പോത്തിന് സ്ഥാനം ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെ പോത്തുകൾ എന്തോ ആയി ട്ട് പിന്നെ ഞങ്ങള് പോത്തിനെ കൊടു ത്തു അമ്മ ഒരോ പരിപാടിയാനെ പിന്നെ വയസ്സ്
അതെ അല്ല ഈ തൊഴുത്തൊക്കെ കെട്ടുമ്പോൾ അതുപോലെ പശു വിനെ പോത്തിനെക്കെ വളർത്തുമ്പോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്താ ചെയ്യാ
ആഹ് അത് മാറ്റി എങ്ങനെ
അവറ്റകള് ചത്ത് കാണിക്കുകയാണ് ചെയ്യ
ആഹ് ചത്ത് പോവും അല്ലെങ്കില് എന്തെങ്കിലും അസുഖങ്ങൾ വരും കു തന്നെ ഒരു മെച്ചല്ലാതെ ഇങ്ങനെ ഇതാവും ഏഹ് നമ്മളോടൊക്കെയാണങ്കി അത്ര നല്ല പൈ ഉം ഒരു ലക്ഷം റുപ്യന്റെക്കെ ആണങ്കിൽ വലിയ നല്ല മുതലിനെ കൊണ്ടുവരും ട്ടോ അപ്പൊ പയ്യനെ നല്ല പാലുണ്ടൊന്നൊക്കെ പറഞ്ഞാണ്ട് കിട്ടി കിട്ടി കാണിച്ച് വരെ ചെയ്ത് അങ്ങനത്തെ കൊണ്ടുവന്നിട്ട് വരെ ഇവിടെ എത്തിയാ പിന്നെ രണ്ട് ദിവസം കൊണ്ട് പാല് പിന്നെ പറ്റങ്ങട് ഇതാവാണ് ഒന്നാമത് റോഡ് വക്കീനന്ന് ആഹ് റോഡ് വാക്കീന് തന്നെയാണ് ആലേ ഓരോരുത്തരുടെ കണ്ണന്തോ ഉണ്ടാവേ
ആഹ് അത് ശരിയാണ് കണ്ണ് വെച്ചിട്ടാവും ആഹ് അപ്പൊ ഇവിടെ ഇപ്പൊ ഒരു മാമ ഒരു പോത്തിനെ കൊണ്ട് വന്നിട്ട് ഇവിടെ ഫ്രണ്ട് ഇവിടെ മാമനെ ഒരു പോത്തിനെ വങ്ങിട്ടേ ഇവിടെ ഫ്രണ്ടില് കെട്ടിട്ടുണ്ട് അപ്പ അത് കൊറച്ച് ദിവസായി ഇങ്ങനെ നിക്കണ് അപ്പൊ അങ്ങനെ താഴെ ഇതൊന്നും നോക്കാണ്ട് വെറുതെ കൊണ്ടു വന്ന്
അത് ചെറുത് ഇങ്ങനെ കച്ചവടം ചെയ്യാൻ വേണ്ടി വലുതാക്കിയിട്ട് വിൽക്കാനായിരിക്കൂല്ലേ
ആഹ് ആഹ് അങ്ങനെ വിക്കാൻ വേണ്ടിട്ടേ
അവിടെ അങ്ങനെ ചെയ്യലുണ്ടേനി പണ്ടൊക്കെ പോത്തിന് ചെറു ചെറിയ കുട്ടിനെ കൊണ്ടുവന്ന് വലുതാക്കി കൊടുക്കലുണ്ടേനി ഇപ്പ വലിയ പെരുന്നാളൊക്കെ വരുമ്പോളേ കച്ചവടം ആക്കാന്
എല്ലാം റേറ്റ് കൂടിയുണ്ട് ആദ്യം പതിനഞ്ചും പതിമൂന്നൊക്കൊണന്നള്ളൂ ഇരുപഞ്ചൊക്കെ ആയി എത്ര ചെറിയ കുട്ടിക്കും
ആഹ് അന്ന് എന്റെ ഇവിടുത്തെ വാപ്പ ഒമ്പതിനായിരത്തിനാണ് ഒരു പോത്തിനെ വാങ്ങിട്ട് ഇപ്പൊ കഴിഞ്ഞ പെരുന്നാൾക്ക് അറുത്തു നമ്മള് വലിയതാക്കിയിട്ട് ഉം
ഇവിടെ പഞ്ചായത്തില് എഴുതി കൊടുത്ത കഴിഞ്ഞാലും കിട്ടും.
ആഹ് ഇവിടെ ഇപ്പം വ്യക്തിഗത ഫോം വന്നുണ്ട് അയൽക്കൂട്ടത്തിലാണ്. ഇത് എന്തേലും ആടോ പോത്തോ കൂട് അടക്കി കിട്ടണം ഇത് തന്നെയാണ്. ഉം ഇപ്പൊ ഒന്നും ഞാൻ പൊപ്പിച്ച് കൊടുത്തില്ല ഇല്ല കൊടുത്തിട്ടില്ലതൊന്നും കിട്ടൂല. നമുക്ക് റേഷൻ കാർഡും അതൊക്കെ വേണേ.
ആഹ് ആഹ് റേഷൻ കാർഡ് ഇല്ല്യാ.
റേഷൻ കാർഡ് ഇല്ല്യ ഇന്റെ വീട്ടിലാണ് എന്റെ പേരുള്ളത്.
അതെ
പിന്നെ മക്കൾക്കൊന്നുമില്ല ഞങ്ങള് വീട്ടിൽ ഇതുവരെ റേഷൻ കാർഡ് എടുത്തിട്ടില്ല.
അത് ശരി.
പിന്നെ റെഡി.
ആഹ് പെട്ടെന്ന് അക്ഷയ പോയി കഴിഞ്ഞാൽ റെഡിയാക്കി തരൂലോ.
റെഡിയാവും അയിന് ഞങ്ങൾക്ക് വീട്ടുനമ്പറില്ല.
ആഹ് ആഹ് വീട്ടുനമ്പർ ഫസ്റ്റ് റെഡിയാക്കണം അപ്പൊ. എന്നിട്ട് പിന്നെ ആഹ് ഇത്. അക്ഷയയിൽ പോയാൽ മതി രണ്ട് ദിവസത്തെ ഒരു തന്നെ ഉണ്ടാവുള്ളൂ, അവര് പെട്ടെന്ന് ശരിയാക്കി തരും.
അയിന് നമ്മൾ ഇനി വീട്ട് നമ്പർ എടുക്കുമ്പോ കൊറെ ഇങ്ങനത്തെ പൈസ ഒക്കെ കെട്ടിവയ്ക്കാൻ ഉണ്ട് അപ്പൊ അതുകൊണ്ട്. അങ്ങനെ പൈസ റെഡിയാവാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതാ, കുറച്ച് ഇരുപ പത്ത് ഇരുപത്തിയേ യേഴ് റുപ്പിയെ വേണോ എന്നൊക്കെ പറയുന്ന കേട്ടു.
ആഹ് ആഹ് എന്നായാലും പോലെ പോയൊന്ന് അന്വേഷിച്ച് നോക്കി നോക്ക് ചെലപ്പോ അത്രയ്ക്കൊന്നും റൈറ്റ്.
ആഹ് ആഹ് നോക്കണം ഹസ്ബന്റിന് ഇപ്പൊ ഗൾഫിക്ക് പോ എങ്ങനെ
പറമ്പല്ലേ.
ആഹ് പറമ്പ് തന്നെ.
ആഹ് എന്നാ വിളിക്കോണ്ടുട്ടോ.
ആയിക്കോട്ടെ.